ഹലോ ഹലോ ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ? ഹലോ കേൾക്കുന്നില്ലേ?
ആഹ് ഇപ്പോ കേൾക്കുന്നു
ആഹ് എന്തൊക്കെയാണ് വിശേഷം?
നല്ല വിശേഷം മഴണ്ടോ?
ആഹ് ഇവടെ പ്പോ കൊർച്ച് തോർച്ച്ണ്ട് മഴക്ക്. അവടെയോ?
ഇവടെ പ്പൊ തോർച്ചണ്ട്. ഇന്നധികങ്ങനെ
ആഹ് ആഹ് ഉം ഇവടിം ഇന്നധികം പെയ്തി പെയ്തില്ല ഇന്നലെ പെരു മഴയായിരുന്നു ഇന്ന്പ്പോ സ്കൂളൊന്നുല്ലല്ലോ. ഇന്നലെ രാവിലെ സ്കൂക്ക് കുട്ട്യെള് പോണ സമയത്തെന്നെരന്നു മഴണ്ടായിര്ന്നെ നല്ല മഴ ണ്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു. പോവാനൊക്കെ പിന്നേന്ന് പർഞ്ഞാ നമ്മള് വണ്ടി കേറ്റ്യങ്ങ് വിടല്ലേ അതൊണ്ട് വെല്ല്യെ പ്രശ്നല്ല. നമ്മള് പഠിച്ച കാലത്തൊക്കെ പെരും മഴ പെയ്താലും ലീവ്ണ്ടായിരുന്നില്ല.
ആഹ് ഇല്ലായിരുന്നു അന്ന് ഈ ഇവരൊക്കെ എവടെയ്രുന്നുന്നാവോ.
അയെന്നെ എന്നത്തി
യെന്ത് മഴയാണെങ്കിലും കൊടയും ചൂടി പോണായിര്ന്നു.
ഉം ഉം പക്ഷെ ഇന്നത്തെ മക്കൾക്ക് ഇമ്മര്ത്ത്ക്ക് വണ്ട്യണ് വെരാണ്. പെരൻ്റെ മുറ്റത്ത്ക്ക് ആണ് കെയറ്റി വിട്ടാ മതി. അഹ് ആഹ് അത്ങ്ങനെ നാളെ ഇന്ന ജില്ലയില് ആഹ് ഇന്ന അലർട്ട്ന്നർഞ്ഞ്ട്ട് അവടെ അവധിയന് പ്രഖ്യാപിക്ക. അതും എഹ് ഈ ഇന്നത്തെ കാലത്ത്ന്നർഞ്ഞാല് വണ്ടി കുട്ടിളെ സ്കൂൾ ബസ്സും കാര്യങ്ങളും മുൻ ഞമ്മളെ വീട്ന്റെ മുന്ന്ക്കണ്ട് വെരും.
ആഹ്
സ്ക്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ ഇങ്ങട്ടാണ് അങ്ങനെ പിന്നെ എന്തോരു സൗകര്യാണ്.
ഉം
ഏഹ് വാർപ്പിൻ്റെ സ്കൂളാണ് സാധാ ഞമ്മളെ
ഓടൊന്നല്ല
ആ അല്ലല്ലോ ഇങ്ങട്ടാണ് ഓലങ്ങനെ കാട്ടണത് മ് എന്താ നല്ല വിത്യാസായി കണ് മ് ഇനി ഇവിടുന്ന് അങ്ങട്ട് ചെിലപ്പോ മഴ പെയ്യുമ്പോ ലീവ് ആരിക്കും ഇഞ് ഇവിടുന്ന് അങ്ങട്ട് ചിലപ്പോ സ്കൂൾ തന്നെ ഉണ്ടാവോന്നാവോ അങ്ങനത്തെ കാലത്ത്ക്കാണ് ഇനി വരാൻ പോണത് ഇപ്പം തന്നെ എ ഐ ന്റിം ഇതിൻന്റെയൊക്കെ പണിയാണ് ഒരുപാട് കാര്യങ്ങൾ
ആഹ്
ഇപ്പോൾ എത്ര ഓ ഓ മ്പതാൾക്കാർ ചെയ്യേണ്ട പണി ഒരാ എ ഐ ചെയ്യും അങ്ങനത്തെ ഒരു കാലായിക്ക്ണു
ഇപ്പത്തെ മക്കളും എല്ലാ ജനറേഷനും
ആഹ ഇപ്പൊ നമ്മള് സ ഉധാരണായി കൂലി വേല ചെയ്യുന്നവരെ പൊക്ക് പോ ഉച്ചയെക്ക് വെട്ടാൻ പോകുന്നവരുണ്ടല്ലോ അത് ഇപ്പൊ മെഷീൻ ആയത് കാരണം എത്ര പേരുടെ പനിയാ പോകുന്നേ
ആ അതെ അതെ ഒരുപാട് പൊക്കെ റോബോട്ട് അങ്ങനെ എ ഐന്റെ ഒരു കൺട്രോളിലായിട്ടുണ്ട് അഹ്
എല്ലാ സപ്ലൈക്ക് ഇപ്പോ
ഇനി മനുഷ്യന്മാരനെ ഉണ്ടാവൂല്ലാന്ന തോന്നണെ ലോകത്ത് ഈ കൊല്ലം പോവാണെങ്കിൽ ഇങ്ങനെ പോവാണ്ന്ന്ണ്ടെങ്കില്
എഐന്റെ ഒരു റോബോട്ടിന്റെ ലോകായി മാറുഞ്ഞി ഇപ്പതന്നെ ഒരു ഒരുപാട് കാര്യങ്ങളിൽ റോബോട്ട്ൻ്റ ഒരുതാണ് വെരുന്നത് അഹ് അഹ് ഇനിയൊന്നും ടീച്ചേഴ്സ് ഇണ്ടാവല അഹ് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പഴും ഇന്നത്തും നാളത്തും കഥയല്ല ഇനി വരും തലമുറകൾക്കുണ്ടല്ലോ സ്കൂളന്നെ ഇണ്ടാവോന്നാവോ ഉും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ മക്കളായാലും അങ്ങൻതന്നെയാണേ മക്കൾക്ക് ഇപ്പ ജനിച്ചു പോകുമ്പ ഫോണാണ് അവർക്ക് അവർക്ക് മുന്നിൽ ഫോണാണ് അറിയ നമ്മളെ കയ്യിൽ ഫോണ് കിട്ടലൊടുത്തിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുള്ളൂ ഇപ്പോ കിട്ടുന്ന ഉം ആ ഞമ്മളെ കാല ത്ത് സ്മാർട്ട് ഫോൺ കൂടിണ്ടായിരുന്നില്ല ഒറ്റൊന്നും പോലും ഉണ്ടായിരുന്നില്ല ഇന്ന് വീട്ടിലെ എത്ര കുട്ടികളാ അവർ
അവർക്കൊക്കെ ഫോണായി ഇപ്പൊ ഈ കൊറോണ കഴിഞ്ഞന് ശേഷം അധികായിട്ട്
അതെ ആ കൊറോണക്ക് ഒരു ക്ലാസ് ഉണ്ടരുന്നില്ലേ ഓൺലൈൻ ക്ലാസ്ന്ന് പറഞ്ഞിട്ട് അത് കാരണം പിന്നെ അധികായി മക്കളെ ഉപയോഗം കൂട്ടാനുള്ള ക്ലാസ്സാന്നാ തോന്നുന്നത് ഫോണിന്റെ ഉപയോഗം ഉം ഉം എന്താ ചെയ്യാ അത് ഓരോ സാഹചര്യത്തിന് അനുസരിച്ചിട്ട് അങ്ങനെയായി
ഇപ്പോ മക്കൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂല്ലല്ലേ നമുക്ക് അവരെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ
എന്തായി കൊറോണാന്ന് പറയുന്നത്
മ്
എല്ലാ മാറ്റ എല്ലാ ചേഞ്ചസിനും വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് അവിടെ കടപ്പുണ്ട് ഇപ്പൊ
അതെ അതെ അതെ
എന്ത് പറഞ്ഞാലും കൊറോണന്റെ ശേഷം കൊറോണന്റെ മുന്നേ അങ്ങനെയുള്ളെരു ഇതാ ഉം
അങ്ങനെയാണ് ഇപ്പത്തെ എന്താ ചെയ്യാ ആയിപ്പോയി ഇപ്പൊ ഫുള്ള് മക്കള് ഗെയിമി മിം ഒരു ഫോണിമ്മീം മാത്രം അഡിക്റ്റായി ജീവിക്കുന്ന ഒരു കാലായി അവർക്ക് അവരെ ഭാവി എന്താന്നുള്ളൊരു ഇതില്ല ഫ്യൂച്ചറ് എങ്ങനെയെന്നുള്ളൊരു ഇതില്ല അവർക്ക് ഇങ്ങനത്തെ കാലായി മാറി നമ്മളെ കാലത്തൊക്കെ ആദ്യം തന്നെ തുടങ്ങും ആ ഇല്ലേ ഇപ്പം ഫുള്ള് ഫോണാണ് ഫോണിമ്മെ കാര്യായിട്ട് പിന്നെ ന്ന് പറഞ്ഞാ ഒരു തരം കുട്ടികളുണ്ട് പഠിക്കും ചെയ്യും അതിന്റെ ഒപ്പം കളി അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുട്ടികളും ഉണ്ട് പക്ഷേ ഇങ്ങനത്തെ കുട്ടികളും ഉണ്ട് ഇപ്പൊ ഈ പത്താം ക്ലാസ്സൊക്കെ ഈ വർഷം പെരും ടഫായിരുന്നു ഏഹ്
ആ ഇപ്പത്തെ
പിള്ളേരാകുമ്പോള്ള കളിപ്പം പിള്ളേർക്ക് അറിയാ പോലും ഇല്ല പറയാ
ഏയ് ഒന്നും അറിയില്ല നമ്മൾ കളിച്ചിരുന്ന കളികളൊന്നും അവർക്ക് അറിയ പോലുല്ല അവരെ ഇപ്പൊ ഫോണിമ്മെയാണ് ഫോണമ്മെ ഫ്രീ ഫയർ പബ്ജി ന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ഗെയിമായി മാറി
വെച്ചാല് നമ്മൾ നമ്മളൊക്കെ പോയ സമയത്തെ ഏഹ് എന്താ പറയാം ഈ കണ്ണട വെച്ചവര് കുറവായിരുന്നു ഗ്ലാസ്സ് വെച്ചവര്
അതെ അതെ ആഹ് ഇപ്പോ ഓരോ കുട്ടികൾക്ക് ഏഹ് പവർ കുറവാണ് കണ്ണിന്റെ പവർ കുറവാണ് അങ്ങനെ വരും ഒരുപാട് കാര്യങ്ങൾ തലവേദനയൊക്കെ ആയിട്ട് ഇപ്പോ സ്പെറ്റ്സ് ഇല്ലാതെ കുറെ കുട്ടികള് സ്പെറ്റ്സിമ്മയാണ്
ആണ് ഞാനൊക്കെ ഇപ്പം പഠിക്കണ സമയത്ത് ഏഹ് ഞാൻ വെച്ചായി ഈ തലവേദനായിട്ട് എന്നിട്ട് എല്ലാരും കളിയാക്കിയിട്ട് ഞാൻ രണ്ടു മാസം വെച്ചിട്ട് ഒഴിവാക്കിയത്
ആഹ്
അന്ന് അത് വെച്ചാ കളിയാക്കുന്നൊരു
ആ അതെ അതെ ഇന്നത്തെ കാലത്ത് അത് ഫാഷൻ ആയി മാറി ഇപ്പോ അപ്പൊ എല്ലാ എല്ലാ കുട്ടികൾക്കും അങ്ങനത്തെരു ഇതായിന്ന് സിറ്റുവേഷന് കൊണ്ടാണ് ഇടുന്നത്
ആഹ്‌
ഉം എന്താ ചെയ്യ കാലം
ഈ പിള്ളേരെ ബ്രെയിൻ വളരുന്നതിനനുസരിച്ച് ഇവര് ഈ ഇതില്ങ്ങനെ നോക്കിയോണ്ടിരുന്നിട്ടാണ്
ആഹ് ഇവര് ഇരുവത്തിനാല് മണിക്കൂറും ഇങ്ങനെ ഈ ഫോണുമ്മെ നമ്മള് പിന്നെ എന്താ ചെയ്യാ വാങ്ങി വെച്ചാ പിന്നെ അവര് വേറെന്തെങ്കിലും ഒക്കെ ചെയ്യും ഇങ്ങനെ റൂമിന്റെ ഉള്ളില് അടച്ചിട്ടിട്ടും ഒരുപാട് സ്യൂസൈഡും മറ്റും കാര്യങ്ങളൊക്കെ ണ്ട് ഒക്കെ ചെയ്യും അപ്പൊ പേടിയാണ് നമക്കും രക്ഷിതാക്കൾക്കും ഇപ്പൊ മക്കളെ ഏഹ് എന്തെങ്കിലൊക്കെ ആഹ്
ഇനിയിപ്പ വരുന്ന ഇനിയിപ്പത്തെ ഈ ജനറേഷൻ വലുതായി നമ്മടെ ഒരു ഇതാവുമ്പഴേക്കുള്ള അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റൂ
ആഹ് പറ്റുന്നില്ല എന്തൊക്കെയെണാവോ കാലം കാലം ആകെ മാറീക്ക്ണു ഉം
ന്നാലെ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷത്തിന്റെ ഉള്ളിലാണ് നമ്മുടെ രാജ്യം ലോകം ഇങ്ങനെ മാറിയത്
അതെ അതെ നല്ല മാറ്റം വല്യൊരു മാറ്റം തന്നെയാണ് സംഭവിച്ചത് ഉം. വല്യൊരു മാറ്റം തന്നെയാണ് സംഭവിച്ചത് ഉം.
ഇതിനുള്ളില് സംഭവിച്ചത്. നോക്കിയന്റെ ആ ചെറിയ ഫോണിന്റെ അവിടന്നങ്ങ് തൊടങ്ങീട്ട്.
അതെ അതെ അതെ ഇപ്പൊ ആപ്പിളിന്റെ ഫോണും, സാംസങ്ങിന്റെ ഒക്കെ ഫോണായി ഇപ്പൊ ഏഹ് സാംസങ്ങിന്റെ ലക്ഷങ്ങളെ ഫോണായി മാറിപ്പോ ലക്ഷങ്ങള് ഓഹ്.
അല്ലാ അന്നാ ചെറിയ ഫോൺ ഉള്ളായന്ന് അതായിരുന്നു ലോകം. അയ്മെ ആ പാമ്പിന്റെ ചാമ്പ് പാമ്പ് ബോൾ വിഴ്‌ങ്ങ്ണ ഒരു ഗെയിം ഇണ്ടായിരുന്നു.
ശ്ശോ എനിക്കിപ്പഴും മറക്കാനാവൂല. നന്നായിട്ട് കളിച്ചിട്ടുണ്ടായി അയിമ്മെ ഓഹ്. ആഹ് ഫോണുമ്മെ ആകൊരു ഫോണേണ്ടാവുള്ളൂ അങ്ങനെ കളിക്കാന്. പിന്നെന്ന് പറഞ്ഞാ ഇപ്പത്തെ മക്കൾക്ക് ഒരു നന്നായിട്ട് നമ്മള് ഫോഴ്സ് കൊടുത്ത് പഠിപ്പിക്കുന്നില്ല. വീട്ട്ന്നായാലും. ഏഹ് ഇങ്ങനെ സ്കൂൾന്നായാലും ഒരു മിതമായ രൂപത്തിലെ പഠിപ്പി ക്കുന്നുള്ളൂ ഇങ്ങനെ ഉം എന്താ നന്നായിട്ട് സ്ട്രിക്റ്റായിട്ട് അടിച്ച് പഠിപ്പിക്കുന്നരിതൊന്നും അല്ല നന്നായി ഞമ്മളെ കാലത്തെ പോലെ. ഞമ്മള കാല ത്ത് ഒരു ഹോം വർക്ക് ചെയ്തിട്ടില്ലെങ്കിത്തന്നെ കിട്ടുന്ന അടിക്ക് കണക്കില്ല. അങ്ങനെയിരുന്നു നന്നായിട്ട് അടി കിട്ടും അതെ എണീപ്പി റ്റ് നിർത്തും അടിയൊക്കെ കിട്ടും നല്ല പ്രശ്നാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല അവർക്ക് ഏഹ്. ആവും പോലെ പഠിക്കാൻ കൊടുക്കുന്നുള്ളൂ. ഇനി അതും വേണല്ലോ പറയാ ഹോംവർക്കായാലും എന്തായാലും ഒരു കുന്ന് പോലെ കൊടു കൊടുക്കുന്നൊന്നുയില്ല പാകത്തിന് അവർക്ക് പഠിക്കാൻ അവരതിന് ഒതുങ്ങുന്നതേ കൊടുക്കുന്നുള്ളൂ.
ഉം പിന്നെ അത്രേയല്ല പിള്ളേർക്ക് ഇത് കൊറവാ നമ്മടെ പാരന്റ്സ് ആണ് ഒത്തിരി ചെയ്യുന്നതിരുന്നിട്ട്.
അതെ അതെ അതെ. നന്നായിട്ട് അവർക്ക് ഇപ്പൊ എന്താന്ന് വെച്ച അവര് പഠിച്ചാ മതി. കൊടുക്കുന്നത് അവർക്ക് നേരെ പഠിച്ചാ മതി ബാക്കിയൊക്കെ പാരന്റ്സും, സ്കൂളേരും അറിഞ്ഞു. ഏഹ് എന്താണെങ്കിലും ഒക്കെ. വേറൊന്നും അവരറിയുന്നില്ല അവർക്ക്.
വൺ.
കർത്തവ്യം ഇതാണ് പഠിക്ക്യാ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്നായി കാണ്യാ. കാണുക അത്രയാണ് നമുക്കും ആവശ്യം.
ഉം.
അതിന്റെ അപ്പുറൊന്നുയില്ല എത്ര എന്ത് ഇല്ലെങ്കിലും.
മലയാളം എഴുതാനും, വായിക്കാനും ബുദ്ധിമുട്ടാന്നേ.
അതെ അതെ അതെ ഇപ്പ എന്താന്ന് ചോയ്ച്ചാ ആ സമയത്ത് പോലും ഫോണ് മ്മെ. ഇതായിട്ട് പഠിക്കേണ്ട ഒരു കാര്യത്തില് ഫോക്കസ് ചെയ്യാതെ പോവ്യാണ് ഇപ്പൊത്തെ മക്കള്.
ഉം.
പിന്നെന്ന് പറഞ്ഞാ ഉണ്ടല്ലോ ഈ പഠിക്കണ കുട്ടികള് എവിടെയാണെങ്കിലും പഠിക്കും എവിടെ പോയാലും പഠിക്കും ആഹ്. പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അത് നമ്മൾ എത്ര വലിയ. ലക്ഷം രൂപ കൊടുത്ത് പഠിപ്പിക്കുന്ന സ്കൂളാണെങ്കിലും ഒരു കാര്യം ഇല്ല.
ഉം.
ഒരു നമ്മ ഒരു നിർബന്ധത്തില് അല്ല പഠിപ്പ് വര്യാ. സ്വയം തോന്നണം, ചായ കുടിച്ചോ, സ്വയം തോന്നിയ ആഹ് ചായ കുടിച്ചു.
ആഹ്.
ആറുമണി ആയില്ലേ.
ആഹ്.
ഏഹ് ചായൊക്കെ കുടിച്ചു ഉം എന്നാ ശരീ ന്നാ ഞാൻ വിളിക്കാ ആഹ്